ഹലോ?
കേക്കാവോ?
ആഹ് കേക്കാ പിന്നും കട്ടായി പോയി മഴ വിടെ നല്ല മഴണ്ട്. പ്പം കറണ്ട് കൂടെ കൂടെ പോക അതോണ്ടായിരിക്കും.
ആഹ് ഇവിടെയും മഴയുണ്ട്.
ആ ഇപ്പൊ എല്ലായിടത്തും കണ്ടിന്യൂസ് മഴ പെയ്യ്ണ് ണ്ട്.
ആ ഇവിടെപ്പം കറണ്ട് പോയി കറണ്ട് പോയി വന്ന് നിന്ന് നിക്കുന്നു.
ഉം ഉം ആത് നമ്മള് കോളേജ് ടൈമിലൊക്കിങ്ങനൊരു മഴ പെയ്യാൻ. നമ്മള് കാത്തിരിക്കുവല്ലേ? ഒന്ന് കളക്ടർ അവധി തരാൻ വേണ്ടി ക.
ചെല ദിവസോക്കെ കളക്ടർ കൊ കൊല്ലം, തിരുവന്തപുരം, കോളേജിനൊഴികെ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അവധി പ്രഖ്യാപിച്ചു.
ആ നമ്മക്ക് നിങ്ങള് ഇപ്പൊ എം ബി എ ന്ന് പറയ്ണെ പ്രൊഫഷണൽ കോഴ്സാണോ?
ആഹ്
ആഹ് പ്പം നമ്മക്കിത് തന്നെ പ്രൊഫഷണൽ കോളേജ് ഒഴി കെ ബാക്കി എല്ലാവർക്കും അവധിന്ന് പറയും ആഹ് പ്പൊ കൊറെ ട്രോളളൊകാണ് പ്രൊഫഷണൽ കോളേജ് വാട്ടർ പ്രൂഫാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ന്നൊക്കെ
രു മനുഷ്യരല്ലേ ങ്ങളെന്തോണ്ട് ഇങ്ങനെ കാണിക്കുന്നെ ന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളക്ടറിനൊക്കെ ചെല സമയത്ത് ശ ശപിച്ചു പോവും പക്ഷെ ആഹ് സമയത്തൊക്കെ നമുക്ക് തോന്നത്തില്ല പക്ഷെ അതെല്ലാം കഴിഞ്ഞ് കൊർചു ടെ നാള് കഴിയുമ്പഴാണ് നമുക്ക് ആഹ് അങ്ങോട്ട് പോണം ന്ന് പെ ഏഹ് തോന്നുന്നത്
ആഹ് അപ്പ മ്മക്ക് തോന്നും കളക്ടറൊക്കെ ശെരിയായിരുന്നുന്ന് അങ്ങനെ കോളേജ് ടൈമൊക്കെയിരുന്നു ബെസ്റ്റ് ടൈം
സത്യം ഇപ്പഴും എഹ് ഇപ്പഴും കോൺടാക്ട് ഒക്കെ ഉണ്ടോ ഫ്രണ്ട്സ് ആയിട്ട്
ആഹ് പിന്നെ പറഞ്ഞില്ലേ അടുത്ത ഫ്രണ്ട്സ് ആയിട്ട് മാത്രം കോൺടാക്ട് ഉണ്ട്
അവരൊക്കെ കല്യാണം കഴിഞ്ഞു
ആഹ് എല്ലരുടെയും കല്യാണം ഈ ഇടയ്ക്കയിരുന്ന ഒരു ഫ്രണ്ടിന്റെ കല്യാണ് അപ്പ ബാക്കിയുള്ളാളേം കഴിഞ്ഞു
ആഹ്
പിന്നെ വേറെ ആഹ് ഒരാൾക്ക് ഒരു കുട്ടിണ്ട് ബാക്കി നമ്മളെ കോ ക്ലാസ്സിലുള്ള വേറെ പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ ഇനിയും പിള്ളേരുണ്ട്
ആഹ് സാറന്മാരലും ആയിട്ട് ഇപ്പൊ കോൺണ്ടാക്ട് എന്തേലുംണ്ടോ എന്തേലും കണ്ടിട്ടുണ്ടോ
ഏഹ് നമുക്ക് ഒരു മി നമ്മുടെ അഡ്വൈസർ ആയിരുന്ന ഒരു മിസുണ്ട് അപ്പം എന്റെ മാരേജിനെ ക്കെ വന്നിട്ടുണ്ടായിർന്നു പക്ഷെ എന്റെ ഫ്രണ്ടിന്റെ മാരേജിന് വന്നു പക്ഷെ കാണാൻ പറ്റിയില്ല
ആഹ് മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായി
റ്റൂ ഇയർ ആയി
ആഹ് ഹസ്ബന്റ് ഇവിടെയാണോ അതോ
ആല്ലെ പൊറത്താണ്പ്പം
ആഹ്
ആള് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്
ആഹ് ഒരു അപ്പൊ എവിടെയാ പഠിച്ചത്
ആഹ് നമ്മള് സെയിം കോളേജ് തന്നെയാണ് പഠിച്ചത്
ആഹ് അപ്പം ലൗ മാരേജ് ആയിരുന്നോ
ആഹ് അതെ അതെ
ആഹ്
ആഹ് ആഹ് ആഹ് പിന്നെ കോഴ് സൊക്കെ എല്ലായിടത്തും ഇപ്പൊ ഡോക് ട്ട്രെറ്റ് ഡോക്ടറിന് പഠിക്കുന്നേലും എല്ലാ കോഴ്സാലും അതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ കൂടുതലും ബി എസ് സി നഴ്സിംങ്ങാണ് കുട്ടികള് പഠിക്കുന്നത്
ആഹ് ഇയാള് പി എസ് സി പോയിട്ട്ന്നോണ്ട് അവിടെ എന്തോ ആയിരുന്നു ആഹ് ത് അവിടെ പോവുംന്ന് പറഞ്ഞില്ലായിരുന്നോ ആഹ്
ഏത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി എസ് സി കോച്ചിങ്ങിനോ അത് പിന്നെ ഇഞ്ച നിയറിങ്ങിന് കയറിയപ്പോഴത്തേക്കും അത് സാറ്റർഡേ സൺഡേ മാത്രേ ഉണ്ടായിർന്നുള്ളൂ നമ്മുക്ക് ക്ലാസ് പിന്നെ എഞ്ചിനീയറിങ് കേറി അല്ലല്ലല്ല കുറച്ചു ദൂരെയായിർന്നു അപ്പം നമുക്ക് അല്ലാണ്ട് എഞ്ചിനീയറിങ്ങന് തന്നെ ഒരുപാട് പഠിക്കാൻണ്ടായിരുന്നു അപ്പൊ പിന്നെ ആഹ് സാറ്റർഡേ സൺഡേ അവിനൂടെ ടൈം കളയാൻ പറ്റിയില്ല
ആഹ്
എഞ്ചിനീയറിങ്ങിന് ഓവർ ലോഡ് അല്ലേ നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട് അ നമ്മള് എല്ലാ ടൈ പോയിട്ട് നമ്മൾ ആക്ക സാറ്റർഡേ സൺഡേ നിക്കാവും ചിലപ്പോക്കെ എന്തെങ്കിലൊക്കെ അവധിയോ എന്തെങ്കിലൊക്കെ വരുവാണെങ്കില് ഹോളിഡേസ് ഉണ്ടെങ്കിൽ നമുക്ക് സാറ്റർഡേ ക്ലാസ് കാണുവല്ലോ
ആഹ്
അപ്പോഴത്തേക്ക് പിന്നെ ആകെ സൺഡേ മാത്ര ഉള്ളൂ
അപ്പൊ ഓൺലൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് അവിടെ ചെന്ന്
ക്സാം എഴുതിട്ട് നമ്മൾ അവിടെള്ള ഒരു സെന്റർ ആയിരുന്നു അപ്പോ ക്ക് സാമീസായതോണ്ട് നമുക്ക് ഫീക്ലാസ്ല്ല നമക്ക് ഡയറക്റ്റ് ആയി ഓൺലൈൻ ക്ലാസന്നുല്ല പക്ഷെ ഒരുപാട് പുള്ളേരുണ്ടായിരുന്നു വെച്ചാ നമ്മള കാട്ടി ഏജ് ഉള്ളവരും ഒക്കെ ണ്ടായിരുന്നു നമ്മളാെന്ന് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞ ഏജ് ഉള്ളവര്
ആഹ്
അതിന്റെ ഈ പി എസ് സിയുടെ ഗ്രൂപ്പ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അന്ന് ജോയിൻ ചെയ്ത ഗ്രൂപ്പ് അയിന്റെ ക ത്തിങ്ങനെ ജോലി കിട്ടിയ ആൾക്കാരുടെ കാര്യക്കെ പറയുന്നൊക്കെണ്ടാർന്നു പിന്നെ നമ്മള് അയിന്റെത് ആക്റ്റീവ് അല്ലാത്തോണ്ട് നമ്മള ഇവിടെ പഠിക്കുന്നില്ലല്ലോ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ എനിക്കൊന്നു ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം അവര് തന്നെ നമ്മള് റിമൂവ് ആക്കി കളഞ്ഞു
പിന്നെ അത് എഞ്ചിനീയർ കഴിഞ്ഞിട്ട് വേറൊരു കോഴ്സ് ഒന്നും നോക്കിയില്ലായിരുന്നോ
എഞ്ചിനീയറിംങ്ങ് കഴിഞ്ഞിട്ട് പൈതലിന്റെ ബേസ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു
ആഹ്
ഉം ബേസ് മാത്രേ പഠിച്ചോള്ളൂ പക്ഷെ നമ്മൾ ഇന്റർവ്യൂന് പൈതണ്ട ഇന്റർവ്യൂവിന് പോകുമ്പോ അവര് ഫുൾ കോഴ്സ് ഫുൾ സ്റ്റാഗ് അതായത് പൈതന്റെ ഫുള് പടിക്കുന്നതിന് ജാങ്കോ എന്നാണ് പറയുന്നത്ജാങ്കോ അതിനെ പറ്റി ചോദിക്കുന്നത് ബേസ് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ വിളിച്ചാലും അവര് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചോയിക്കുന്നത്
അതോ ഓൺലൈൻ ആയിട്ടായിരുന്നോ അതോ പോയി പഠിക്കണായിരുന്നോ
അല്ലല്ല ഇപ്പ ഡയറക്ട് പോയി പഠിച്ചതായിരുന്നു ഓഫ്‌ലൈൻ ക്ലാസ് ആയിരുന്നു ക്ലാസയിരുന്നു അതൊരു ആറ് മൂന്നാല് ഏ മൂനാല് മാസം പറഞ്ഞിട്ടോ നാലഞ്ചു മാസം ഉണ്ടായിരുന്നു
ഫുള്ള് പോയാന്നോ
ആഹ് ഫുൾ പോയരുന്നു
അത് കഴിഞ്ഞിട്ട് വറെന്തേില നോക്കിയാരുന്നോ
അത് കഴിഞ്ഞിട്ട് വേറെ കോഴ്സ ഒന്നും നോക്കില്ല നമ്മൾ ഏത് കോഴ്സ് നോക്കിയാലും ഇപ്പൊ എല്ലാ കോഴ്സിനും ആ നാല്പതിനായിരത്തി കുറഞ്ഞൊരു കോഴ്സ് ഇല്ല
ആഹ്
ഇപ്പൊ എല്ലാർക്കും അഫോർഡ്യ്യാൻ പറ്റണ്ടേ പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അത് സംബന്ധമായിട്ട് ജോലിയൊക്കെ നോക്കി പിന്നെ വേറെ ഏതൊക്കെയ ജോലിയില് ജസ്റ്റ് നമ്മള എഞ്ചിനീയറിംഗ ബേസ് അല്ല വേറെ ജോലിൽ കേയറിയായിരുന്നു പിന്നെ അതിന് ശേഷം മാരേജ് ഒക്കെ വന്ന് പിന്നെ മാരേജന് ശേഷം ഒരു ജോലിക്ക് അറിയായിരുന്നു
ഇപ്പഴും ജോലി ഒണ്ടോ
ഇല്ലല്ല ഇപ്പൊ ജോലി ചെയ്യുന്നില്ല ജോലി നോക്കുന്നുണ്ട്
ആഹ്
ആ അങ്ങനെയൊക്കെ
ആ ഇവിടെ ഒരു പൂ ചെ ഇവിടെ ഒരു പൂച്ച വന്ന് കറങ്ങുന്നു ഇവിടെയാണെങ്കി വീട്ടില് പൂച്ചയൊക്കെ ഉണ്ട്
ആഹ് ആ ഹ് നമ്മള എവിടെയും പൂച്ചയൊക്കെ ഉണ്ട് ഇവിടെ തോന്നെ പൂച്ചയുണ്ടാ
ആഹ് ഇവിടെ കുറച്ച് പൂച്ച നമ്മള് വളർത്തുന്നതല്ല ആ അവിടുന്ന് പുറത്ത് നിന്നൊക്ക വരുന്നയാണ് പക്ഷെ വരുമ്പോൾ നമ്മള് ഫുഡ് ഇട്ട് കൊടുക്കും അപ്പൊ അതിന്റെയൊക്കെ സ്നേഹയിരിക്കും ഇവിടെ കിടന്ന് കറങ് ഇവിടെ കിടക്കുന്നുണ്ട് അത്
ആഹ് ആഹ് ആ എന്തോ കളർ പൂച്ച ആഹനമ്മള അവിടെ പൂച്ചയുണ്ട് രണ്ട് പൂച്ചയുണ്ട്
എന്തോ കളറാ
അത് മറ്റേ എന്താ ണ് ഈ ചാര കളർ മിക്സഡ് കളർല്ലേ
ആഹ് ആമ്പൂപൂച്ചയാണോ പെൺ പു ച്ചയാണോ
ആ രണ്ടുംബോയ് തന്നെ ഗേൾ ഉണ്ടായിരുന്നു അത് വേറൊരാൾക്ക് വേണന്ന് പറഞ്ഞപ്പോ നമ്മള് കൊടുത്തു
അത് വീട്ടിലെല്ലാർക്കും ഇഷ്ടണോ പൂച്ചേനെ
അന്ന് അമ്മക്ക് വീട്ടിൽ ഉമ്മാക്ക്അനിയൻനൊക്കെ അല്ല ഉമ്മാക്ക് ഇഷ്ടമല്ലായിരുന്ന് വാ പ്പകും അനീയനൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ ഇപ്പോ നമ്മ കൊറേ വർഷം കൊണ്ട് നമ്മളവിടെ പൂച്ചണ്ട് പ്പ നമ്മുടെ മ്മക്കൊക്കെ ഓക്കെയാണ് കുഴപ്പല്ല ഫുഡൊക്കെ കൊടുക്കുകയും സ്നേഹത്തിന് ആദ്യക്കെ പൂച്ച അടുത്തൂടെ പോകുമ്പോ കിടന്ന് വിളിക്ക രുന്നു
ഇപ്പൊ ഓക്കെ ആയോ എല്ലാർക്കും
ഇപ്പ ഓക്കെയായി ഉമ്മാക് മാത്രെല്ല് പക്ഷെ ഞാനും അനിയനൊക്കെ വാ പയൊക്കെ ഭയങ്കര ഇഷ്ടാവും
ഫുഡൊക്കെ കൊടുക്കോ എല്ലാ ഫുഡും തിന്നോ
എല്ലാ അനക്ക് സ്നാക്സ് ഇപ്പൊ നമ്മള ന്ന് സ്നാക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സാമൂസക്കോ കഴിക്കുന്ന കാണാം പക്കാവട അച്ചപ്പം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് പിന്നെ ആ ഒരു പൂച്ചയാണെങ്കില് നമ്മള് വേവിക്കാത്ത കുക്ക് ചെയ്യാത്ത ആ മീറ്റൊന്നും കഴിക്കത്തില്ല ഒരു പൂച്ചയാണെങ്കിൽ കഴിക്കും പിന്നെ ഫിഷ് രണ്ടുപേരും കഴിക്കും
പൂച്ച മാത്രമേ ഉള്ളൂ
ആഹ് പൂച്ച മാത്രേ ഉള്ളൂ പിന്നെ കോഴിയോക്കെ ഉണ്ട്
ആഹ് പൂച്ചേനെയാണോ കോഴിനെയാണോ ഇഷ്ടം
പൂച്ചേനെ
ആഹ് പൂച്ചക്ക് പേരു വല്ലോം ഉണ്ടോ?
പൂച്ച നമ്മളവിടെ ഒരുപാട് പൂച്ച ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പേര്ട്ടിട്ടുണ്ടായിരുന്നു പുസ്സി ഉണ്ടായിരുന്ന് ചുച്ചു ഉണ്ടായിരുന്ന് പൊന്നൂസ്ണ്ട് അങ്ങനെ ഒരുപാട് പൂച്ച ഉണ്ടായിരുന്നു
ആഹ് അപ്പ അത് ഇപ്പൊ ഇത്രയും നാള് വളർത്തിയ പൂച്ച വേറെ ആർക്കങ്കിലും കൊടുത്തതാണോ അതെവിടെ വേറെ എവിടെയേലും
ഇല്ല നമ്മള് വളർ ത്തിട്ട് കൂടു നമ്മളങ്ങനെ ആർക്കും കൊടുത്തിരുന്നില്ല ആ ഒരു ഗേളും പൂച്ചി ഒരു ഗേൾ മ്പൂച്ചേന പെംമ്പൂച്ചേന് ആ പിന്നെ അതിന്റെ കൊച്ചുങ്ങളെ മാത്രമേ കൊടുത്തോുള്ളൂ അത് ഒരാൾക്ക് അവര് വീട്ടില് പട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ പട്ടി പോയി മ- മരിചോയ് അപ്പൊ അതിനുശേഷം അവർ ഒറ്റയ്ക്കെയുള്ളൂ അവർക്ക് ഭയങ്കര ഇസ്മാണ് ഇഷ്ടമാണ് പെറ്റ്സിനെയൊക്കെ ഞാൻ അവര് പറഞ്ഞപ്പോഴത്തേക്ക് അവര് നോക്കാന്ന് പറഞ്ഞൊണ്ട് കൊടുത്തേണ് അപ്പൊ ആ പൂചെണെങ്കി അവിടെ നിന്നില്ല അവ അവളെവിടെക്കോ പോയി പക്ഷെ നമ്മള് അവിടെ പോകുമ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് അപ്പൊ അതിനെപ്പോഴും അതിന് അറിയാം അത് നോക്കും വിളിച്ചാൽ വരികയും ചെയ്യും
ഇപ്പം പൂച്ച പൂച്ച അപ്പ കൂട്ടിൽ കൂടുലിട്ടിരിക്കോ അതോ പുറത്ത് ഇങ്ങനെ നടന്ന്
ഇല്ല കൂട്ടിലൊന്ന് ഇട്ടിട്ടില്ല നമ്മള സാധാ സാധാ നാടൻ പൂച്ചയാണ് അത് പുറത്ത് ഇങ്ങനെ പോകുകക്കൊ ചെയ്യും കൂടുതൽ നമ്മളേ വീട്ടി- തന്നെയാണ് ബോയി ആയൊണ്ട് അവൻ എടക്ങ്ങനെ കറങ്ങാനൊക്കെ അങ്ങ് പോവും
ആഹ രാത്രിയും വീട്ടിനകത്താണോ
ഉം രാത്രി ഓ നമ്മള് വേറെ പൂച്ചണ്ട് അപ്പുറത്തൊക്കെ അപ്പൊ അതൊക്കെ വന്ന് ഉപദ്രവിക്കും
ആഹ
ഉം അങ്ങനെ അതിങ്ങനെ പുറത്ത് ഇപ്പോൾ അതിനെന്തെങ്കിലും ആശ്യമുണ്ടെങ്കിൽ പുറത്തുണെങ്ക കിടന്ന് വിളിക്കും അപ്പ നമ്മൾ ഡോറങ് തോറന്ന് കൊടുക്കും
ആഹ ചില പൂച്ചകൾക്ക് ഈ വീട് വിട്ടു പോയി പിന്നെ രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞൊക്കേ വരൂ
ആഹ് ഇത് അങ്ങനെ പക്ഷെ ഇവിടെ ഗ പെൺ പൂച്ച ഇല്ലല്ലോ അപ്പൊ പോയാലും മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത് എവിടാ പോണതന്ന് അറിയത്തില്ല പേടിച്ചുപോവും തിരിച്ചു വന്ന ആദ്യം പോയ ടൈമിൽ നമ്മൾ പേടിച്ചോയി എന്താ സംഭവം എവിടാ പോയി എന്ത് പറ്റിന്ന് അറിയാൻ പിന്നെ കൂടെ കൂടെ രണ്ടാഴ്ച കൂടുമ്പോഴും മൂന്നാഴ്ച കൂടുമ്പഴും ഒക്ക ഇടക്കക്ക്ങ് പോകും
അടുത്ത് അടുത്ത വീട്ടില് പൂച്ച വല്ലാം ഉണ്ടോ
അപ്പുറത്തെ വീട്ടിലൊന്നും പൂച്ചയൊന്നും ഇല്ല ഇത് വേറെ എവിടെയോട്ട് ആ വലിയ സ്ഥലത്തോട്ട് പോവുക
അപ്പൊ റോഡ് സൈ അതപ്പോ റോട്ടിലോട്ടൊക്കെ പോവോ
പോവും പോവും